ഹലോ ആഹ് ഞാ ആഹ് ഞാഅയിൻ്റെടയല് ഒരാള് വന്ന് ഇപ്പൊ സ സത്യം പറഞ്ഞാൽ എന്നും ഇങ്ങനെ അല്ല ഇത് എന്തോ ചെറുകിട അങ്ങനെ വ്യവസായല്ലേ എന്താങ്ങനെ എന്താ പറയാ നെയ്യപ്പം
ആഹ ആഹ ആഹ ആഹ ആഹ ആഹ ആഹ ആഹ
ആ അങ്ങനത്തെ ഒരു മൂലിയാരാണ് ഉസ്താദ്‌ ആള് ആളെ വൈഫ് ഉണ്ടാക്കണാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് കൊണ്ട് വന്നതാണ്
ഏ
അമ്പത് രൂപ ഒരു പാക്കിൽ ആറെണ്ണണ്ട് അത് വാങ്ങിച്ചേ
ആഹ
അപ്പം എന്താ പറയാ ഇപ്പം ഇപ്പൊ എന്നും ഇങ്ങനെ ഓരോ ഇത്ണ്ടല്ലോ എന്താ പറയാ ഓരോ സ്ഥാപനങ്ങളെ എന്നും ഇവിടെ എല്ലാ ദിവസവും വരലിണ്ടിതിലൂടെ ആരേലും സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോ നമ്മളിപ്പം ഇപ്പ എന്തായാലും നൂറു രൂപ കുറച്ചൊന്നും നുക്ക് കൊടുക്ക ക്കാനും പറ്റൂലല്ലോ പക്ഷെ സത്യം പറഞ്ഞാൽ ഹസ്ബൻ്ല്ലാത്ത നേരൊക്കെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാല് ആഹ ഒന്നും അങ്ങനെ പൈസ ആയിട്ട് ചിലപ്പോ ഒന്നും ഉണ്ടാവൂല പിന്നെ ജി പെ ഇപ്പ ഇപ്പൊ ഈ സാഹചര്യത്തില്ണ്ടന്ന് പറഞ്ഞിട്ടല്ല ജീപ്പേൽ ഒന്നും ഉണ്ടാവലില്ല
ആഹ
അല്ലെങ്കി അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് പാവാണ്‌ടോ ഓരോ നമ്മക്കറിയാലോ ഇപ്പൊ ഓരോ ചിലവും കാര്യങ്ങളൊക്കെ
ശരിയാ
ഉം അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഒരു കുട്ടീ ഒരു കുട്ടീനെ തന്നെ പഠിപ്പിക്കണമെങ്കിലും ഓലോ
നല്ല ചെലവ
നല്ല ചെലവാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും സത്യം പറഞ്ഞാൽ കുറെ മക്കളൊന്നും അങ്ങനെ ഇല്ലല്ലോ ചിലപ്പോൾ ചിലർ ഫിനാൻഷ്യലി ഭയങ്കര ഇതായി ഇതായാൽ പോലും മക്കള് വളരെ കുറവായിരിക്കുമല്ലോ ഓര്ക്ക്
ആഹ ഒന്നോ രണ്ടോ മക്കള് അങ്ങനെയൊക്കെല്ലേ ഉള്ളൂ ഇപ്പൊ
ആഹ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവ്സ് റിലേറ്റീവ് ഉണ്ട് അപ്പോൾ അവന് അഡ്വക്കേറ്റാ അവർ അവന്റെ വൈഫിനാണെങ്കിൽ ആകെ ഒരു കുട്ടിയുള്ളു മോളാണ്ന്നാ തോന്നുന്നത് കേട്ടോ ആ കുട്ടിക്ക് എട്ട് ഒൻപത് വയസ്സൊക്കെ ആയി പക്ഷെ ആ വൈഫിന് ഭയങ്കര ആഗ്രഹമാണ് വേറൊരു കുട്ടിയും കൂടെ എന്താ പറയുക കാരണം ആ കുട്ടി ആ ഓർക്ക് കുറേ കുടുംബം ഒക്കെ ഉണ്ട് അപ്പം പക്ഷെ ആ ആ അഡ്വക്കേറ്റ് ആ ഹസ്ബൻഡിന് വേണ്ടാന്ന് ഒരു മോ അത് മതീന്ന് ആ ഒന്ന് മതി ഇനി എനിക്ക് കുട്ടി വേണ്ടാന്ന് എന്നിട്ട് ആ കുടുംബത്തില് എല്ലാവർക്കും അതങ്ങനെയാണ് എനിക്കത് മതി അത് ചെലോലില്ലേ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ചെലോല് നമ്മളിങ്ങനെ നോക്കുമ്പോൾ
ഉം
പുറത്ത് നിന്ന് നോക്കുമ്പോ ആ ഒരു കുട്ടി അങ്ങനെ ആ ഒരു എല്ലാ സ്നേഹവും ആ കുട്ടിക്ക് അല്ലെങ്കിൽ പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാട്ടോ നമ്മളിങ്ങനെ ആ പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോളായിരിക്കും
ട്ടാവും ആ
ആഹ് ഇപ്പം നമ്മളിപ്പോ ഒരാണും ഒരു പെൺകുട്ടിയും ആയാ തന്നെ അനക്ക് ആണും ഒരു പെണ്ണും ആയല്ലോ എന്നാ ഇനിയിപ്പോൾ എന്താ പറയുക ഒരാൾക്ക് ഒരാൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇപ്പ നമുക്കൊരു ആ ഒരു എല്ലാർക്കും ഓരോ തൊണകള് വേണം സത്യം പറഞ്ഞാല് അതിപ്പനി തുണകൾ എന്നുള്ളത് ആണോ പെണ്ണോ ആയിക്കോട്ടെ ചിലപ്പോ എല്ലതും പെൺകുട്ടികളായിരിക്കും അല്ലെങ്കി എല്ലാതും ആൺകുട്ടികളായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോും കമ്മ്യൂണിക്കേറ്റ് ചെയ്യൻ നമ്മൾ ഒരു, താങ്ങാനും ഒരു ഡിസിഷൻ ചോദിക്കാനൊക്കെ അല്ലെ,
ആഒരു പെണ്ണിനോട് ചോദിക്കുമ്പോലെ നമുക്ക് ഇനിപ്പ നമ്മള് കൂടപ്പൊറപ്പ്‌ തന്നെയാണെന്നറിയില്ല നമുക്ക് ചോദിക്കാനൊരു ബുദ്ധി മുട്ടുണ്ടാവില്ലേ നമ്മളെ ഏറ്റവും കമ്പനി ആരായിക്കാറ് നമ്മളതെ ഇതിലുള്ള ആൾക്കാരോടയ്കാരം ഉ അത് ശെരിയാണ് ഇപ്പ ഇവിടെത്തന്നെ ഞങ്ങളെ രണ്ടു കു പെൺകുട്ടികളും ഒര് ആൺകുട്ടിയാണ് അത് നമ്മുക്ക്ന്നെ ബുദ്ധിമുട്ടും മ്മ എപ്പളും പറയും ആ ഒരു ഒരു ആൺകുട്ടി കൂടെ വേണേ വിൽത്തെ ഒരാളും കൂടെ വേണരുന്നു പക്ഷെ ഞങ്ങള് രണ്ടാളും ഭയങ്കര പോണ്ടാണ്, പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ളതും കൂടെ ആവുമ്പോം
ഉം ഉം ഉം
ഞങ്ങക്ക് ഒന്നും കൂടെ ഒര്ത്ണ്ടാവുല്ലോ
ആഹ് അതെക്ഷെ എന്താ പറയാ നമുക്കിപ്പ എന്ത്തായാലും ഒരു ചൊ നമ്മള ഒരു, രക്തം അങ്ങനൊരിതുണ്ടല്ലോ
ഉം ഉം
ആ ഒരു കൺസെപ്റ്റില് നമുക്ക് ആളുകൾ വാണം ഇപ്പം ഞാൻന്നെ ഇപ്പം ഒന്ന് രണ്ട് മോ രണ്ട് മക്കള് മതി അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ലേനീട്ടോ ആണായ ഒരു പെണ്ണായി അപ്പോ ഇനി അൽഹംദിരില്ല നമുക്ക് ഉള്ളത് അങ്ങനെ പോവാ എന്നുള്ള ഒരു മൈൻഡായ്നി പക്ഷെ നമുക്ക് കുട്ടികളെ കാണുമ്പോൾ നമുക്ക്നല്ലാ ആഗ്രഹമാണ് കേട്ടോ കുട്ടികളെ ആ ചെറിയ, കുട്ടികെളെ കാണുംപ തന്നെ നമുക്കൊരുതാണല്ല പിന്നെ ഇവരെ പഠിപ്പിക്കുന്നതും പിപ്പിക്കുന്നതാണ് സത്യ പറഞ്ഞാൽ മെയിൻ ഇനിക്ക് ഇനിക്ക് അതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, കാര്യങ്ങൾ ഇപ്പോ എന്തോരു വർക്കാണ് ഇപ്പോം ഇന്നലെ തന്നെ ഉണ്ട് രാത്രി പത്തണിക്ക്ണ്ട് മുട്ടനോട് മുട്ടത്തോട് പൊട്ടിച്ചിട്ട് അതിമ്മെ പെയി ഇ എടുത്ത് കൊണ്ടുവരാൻ പറയണ് ഈ രാത്രി പത്ത് മണിക്ക് ഒക്കെ വി രും നമുക്ക് ഭയര ബുദ്ധിമു അല്ലെ ആഹ് ടീച്ചേർസ് ആഹ് വ്ടാ പ്പയ് മ അപ്പൊ
ണം അങ്ങനെയൊന്നും ചെയ്യര് ത് കാരണം എന്താ വച്ചാല് അങ്ങനെ വർക്ക് ഉണ്ടെങ്കില് ആ പത്ത് മണിക്കൊക്കെ കിട്ടാതോൽ എന്താ ചെയ്യ
അതെ പിന്നെ അതല്ല ആ സമയത്തൊക്കെ ചെയ്യാനും കഴിയോ നമുക്ക് വീട്ടില് കുറെ പണികള്ള്ളതല്ലേ ഉം ഇപ്പൊ ഇവളുണ്ട് എന്നിട്ട്ണ്ട് പറണേ ഏ ആള് ഹസ്ബന്റ് ഒക്കെ വീട്ടിൽക്ക് വന്ന് അതിനേഷോള് പറയണ്ട് വെജിറ്റബിൾ പ്രിന്റിങ് ണ്ട് പിന്നെ, എനിക്ക് വെണ്ട വേണംന്ന്,
ആഹ്,
വെണ്ടനോട് പെയിന്റ് കൊടുത്ത് ഇതാക്കും അപ്പോൾ വെണ്ടല്ല വിടെ, ഇന്നലെ വരെ വേണ്ടണ്ടായിര്ന്ന് ഇന്നലെ ഓള് രാത്രി പറഞ്ഞപ്പൊ വെണ്ടല്ല ഉച്ചക്ക് വെണ്ട വെച്ച്, അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞ് അത്പ്പൊ ഇനിപ്പൊ ഇണ്ടാക്കീല്ലാന്ന് അപ്പൊ ഓള് പറയണത് എ ഫോറിലല്ല നമ്മള്, മേറ്റാക്കിണ്ടാക്കി കൊണ്ടോരണ്ടി, ഇന്ന്പ്പോ മിസ് എന്തായാലുംല്ല, അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ഒരു നിർബന്ധള്ള ഒരു കാര്യല്ല ഞാൻ പറഞ്ഞു അത്, ഇപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത്പ്പോൾ നമ്മള് കുറേ പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യ നമ്മൾ അതൊക്കെ കുറച്ച് മുന്നേ വർക്ക്, ണ്ട് ഒന്നാം ക്ലാസ്ന്നേ അതൊക്കെ എന്താ പറയാ, നാല് എല വരച്ചിട്ട് അതിമ്മൽ വെണ്ടേനോട് ഇങ്ങനെ നാല് പൂക്കള് എന്നിട്ട് എണ്ണ എയ്ത എത്ര പൂക്കൾ, അതിലെ പ്ലസ്സും മൈനസും ഒക്കെ ചെയ്യിപ്പിക്കാനൊക്കെ,
ആഹ് ആ്,
അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്താണ്ട് അറിയാലൊ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്ണോല് ചെയ്തോട്ടെ, നമുക്ക് കഴിയണ പോലത്തെ വർക്കൊക്കെ ചെയ്യുക ഈ വർക്കുകളാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ ഈ ആ പേപ്പറിൽ കൊറച്ച് ആരോഗ്യത്തി നമുക്ക്, കാര്യള്ളതാണ്, പക്ഷെ ഒക്കെ കൂടെ വരുമ്പൊ ഇപ്പൊ ഇന്നലെ ഞാൻ നി ന്നോട് പറഞ്ഞില്ലേ? ഈ ബ്രെയിനി ബ്രാഞ്ചിന്റെ കാര്യം പറഞ്ഞില്ലേനു ഈ യ ജി കെ ക്വസ്റ്റ്യൻസ് അലോ ഹലോ